പറയ്
ഹലോ
ആഹ് ആഹ് ചായ കുടി കഴിഞ്ഞാ
ചായ കുടിച്ചിട്ടില്ല ഞാനേ ഹോസ്പിറ്റലക്ക് വന്നിക്ക ഏഹ്
അതെന്തേ
ഞാൻ പറഞ്ഞിന്നിലെ ഞാൻ പ്രെഗ്നന്റ് അല്ലെ അപ്പോൾ ഇന്ന് ചെക്ക് ഇരുതേ ഡോക്ടറെ കാണിക്കണ്ട ദിവസം
ആഹ് അത് ശെരി ആ കേൾക്കണ്ട് ഹോസ്റ്റ് ആസ്പത്രിന്നാ വിളിക്കണേ
ഹലോ
ആസ്പത്രിന്നാ വിളിക്കണേ
ഹലോ
ആഷ്പത്രിന്നാ വിളിക്കണേ കേക്കിണ്ടല്ലോ
ആഹ് പറയ്യ് ഒന്നും കൂടെ സൗണ്ടിൽ പറയിട്ടാ
അതെ ആഹ് ആഹ് ആയിക്കോട്ടെ
ആഹ്
ആഹ് ആസ്പത്രിയിൽന്നാവും വിളിക്കണല്ലേ
ആഹ് ഹോസ്പിറ്റലിന്നാ വിളിക്കണത് പിന്നെ ഇന്ന് പിന്നെ ഭക്ഷണൊന്നും കഴിക്കാതെ ഷുഗറും ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ണ്ട് പിന്നെ ആഹ് ആ വല്യയ ചെക്കപ്പ് ഇനി പിന്നെ ഗ്ലൂക്കോസ് കുടിച്ചിട്ട് പിന്നെ ഒരു അര മണി കൂറ്‌ കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്യണം അപ്പാ അയിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്ക ഹസ്ബന്റ് ഇണ്ട് കൂടെ
അതെ ആ
അപ്പ അയിനി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ടിരിക്കാണ് ഏ
മ മറ്റേ മൂത്ത കുട്ടിയോ
കുട്ടികള് സ്കൂൾ പറഞ്ഞ വെച്ചിട്ടുണ്ട് അവർക്കുള്ള ചോറും കൂട്ടാനും ഒക്കെ ഇണ്ടാക്കി വെച്ചിട്ട് അവരെ യൂണിഫോംമൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് പറ ങ്ങട് പോന്നതാണ് ഇനിയിപ്പോ അവിടെ ഇളച്ചിന്റെ ഓള് പറഞ്ഞയിക്കൊക്കാരം സിയെച്ചില്
ആ അയ് ശരി
ചേച്ചി ഇവിടവളാഞ്ചേരി ഉം ഉം എന്താന്നിട്ട് മക്കളൊക്കെ പോയോ സ്കൂളിൽ പോയോ
മക്കള് ഇതാ ചെറിയ ആള് പോയിട്ടില്ലാ ഓൾക്ക് പത്ത് മണിയൊക്ക ആവും വണ്ടിവരാൻ മറ്റൊര് രണ്ടാളും പോയി മൂത്തോര് ഉം
ഓൻക്ക് പത്ത് മണിആവുംല്ലേ ക്ലാ എന്താ ബസ് വരണങ്കിൽ ആ ആ ഇപ്പൊ ഓന് എത്രയിലാ
ഒന്നാം ക്ലാസ്സിലാ
ഒന്നാം ക്ലാസ്സിലാ എന്റെ മോളെ ഒപ്പാണല്ലേ ആ പിന്നെ വേറെന്തക്കെ എത്ര വയസായിപ്പൊ
ആറ് വയസ്സ്
ആറു വയസ് ആ മോൾ എന്റെ മോൾക്ക് ഏഴു വയസ്സ് കഴിഞ്ഞിക്കു ണു
ഹ് ആ ഞാനേ പിന്നെ ഇതില് പ്രീ പ്രീപ്രമറി ഫസ്റ്റ് ഇതേ പഠിപ്പിച്ചിട്ടുള്ളൂ ഒരു ഒരു വർഷ കത്തുള്ളൂ പിന്നെ ഒന്നാം ക്ലാസ് യു കെ ജില് ആക്കിങ്ങാണ്ട്
ആ ഒന്നിക്കിരുത്തില്ലേ ഞാൻ അഞ്ചു വയസിൽ എൽ കെ ജി ല് ചേർത്തു എന്നിട്ട് പിന്നെ എൽ കെ ജി കഴിഞ്ഞേക്ക് ഓ ടീച്ചർ പറഞ്ഞു ഒന്നിക്കിരി ത്തികളീം വയസ്സ്ണ്ടല്ലോ വയസഴിക്കണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇബളപ്പ പറഞ്ഞു എന്തായാലും പോയതല്ലേ അപ്പോൾ യു കെ ജി കൂടെ പറഞ്ഞയച്ചള വയസ്സൊന്നും
അത് വാണ്ടീനില് പിന്നീടാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ ഇതിപ്പോ എന്റെ മൂത്ത മോൾക്കന്നെ ആകെ വിഷയാ ഓള് ഇങ്ങനെ ഇന്നെ പറയും ഇന്റെ ഒപ്പം ഉള്ളവരൊന്നും എന്റെ കൂടെ ഇല്ല ഇന്നെ എൽ കെ ജി, യു കെ ജി എന്തിനെ വിട്ട് എന്നൊക്കെ ചോദിക്കും
ഏ അങ്ങനെ യുക്കേജിം കൂടെ വിട്ടു
ആ അവസ്ഥ ഇനി ഇവർക്ക് വരണ്ടാന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ എത്രം നേരത്തെ പഠിച്ചിറങ്ങാ അത്രയും നല്ലതാ
ആ ഏളാപ്പാടെ പേര കുട്ടിണ്ട് അതും ഇവളും കൂടെ ആറു മാസത്തെ വ്യത്യാസം ഉള്ളു ആ കുട്ടി ആ കുട്ടിഇവളും ഒപ്പാണ് എൽ കെ ജി യു കെ ജി ഒക്കെ പഠിച്ചത് അപ്പൊ ഇവൾക്ക് ഓള് വാണേനു അപ്പോ അങ്ങനെട് ആക്കി ഇപ്പൊ ഒന്നാം ക്ലാസ്സില് എത്തിട്ടുള്ളൂ
ആഹ് ആ ആ ഇനിപ്പൊ ഒരു പത്തക്കൊക്കെ എത്തുമ്പോത്തിന് എത്ര ആവിച്ച്ട്ടാ
ആ പതിനാറു വയസ്സ് കയ്യും പതിനേഴാംമത്തെ വയസ്സാവും
ആഹ്
പിന്നെ ഇന്ന് എന്താ ചായക്ക് കടി എന്താ
ആ ഇന്ന് വേറെന്തൊക്കെ വിവരം
എന്താ കൊഴപ്പൊന്നുല്ല ചായക്കെന്താ കടിയോയ്ക്കാ
ഇന്ന് ഗോതമ്പത്തിന്റെ ദോശേനി
ആഹ്
പിന്നെ രാവിലെ ഒക്കെ ആയി കിട്ടണം പി പിന്നെ നെയ്ച്ചോറ് ഇണ്ടാക്കി
അ ആ അതാര്ക്ക്
കോഴിറ്റി കറി വെച്ച് ഓര്ക്ക് കൊണ്ടവാൻ എന്ന് ഇവർക്ക് ഭർത്താവിനും കുട്ടിൾക്കും ഒക്കെ സ്കൂൾക്ക് കൊണ്ടവാ ഇന്ന് വെള്ളിയാഴ്ചല്ലേ അപ്പൊ പിന്നെ അതാക്കി അപ്പൊ പിന്നെ അയിക്ക് കറി ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഇത് ഇതും ഉണ്ടാക്കി ഗോതമ്പറ്റ്
അതന്നെ ഒരിക്ക് കൊണ്ടോണ്ട കാര്യ ആവുമ്പോളേ ഭയങ്കര റിസ്ക്കാ രാവിലെ ഭയ ങ്കര പെട്ച്ചില ഞാനും ഇതേമാതിരി മോൻക്ക് ആഹ മോൻക്ക് ഇന്നലെ ഞാന് പിന്നെ ചോറ് വൈകുനേരത്ത് വെച്ചിരുന്നു അപ്പോ അതിന് പകുതി വേവാക്കിയിട്ട് ഇങ്ങട്ട് കുറച്ച് ഊറ്റി വെച്ച് ആ ഫ്രഡ്ജ് എന്നിട്ട്ന്ന് രാവിലെ തിളപ്പിച്ച് അങ്ങനെ കൊടുത്തയച്ച് ഇപ്പ ഇന്ന് അല്ലെങ്കിൽ എന്നും രാവിലെ വെക്കല്ള്ളതാ ഇന്ന് ഇപ്പോ ഇങ്ങട്ട് പോരന്റെ ഇതായതൊണ്ട് ഏഴേ മുക്കാലിന് ഇബടെ എത്തിക്ക്ണ് ഹോസ്പിറ്റൽല്
അതന്നെ ഉം
എളയെച്ചി മൂ ഓലക്ക കുട്ടിയള് ഇള്ളോലാണ് ഓലക്കയ്‌റ്റ് ഒക്കെ പാട നടക്കൂല നമ്മളെ മക്കൾത് നമ്മളന്നെ നോക്കണ്ടേ
ഉം അല്ലേ നമ്മളെ കുട്ടികൾ നമ്മള് ശ്രദ്ധിച്ചാ പിന്നെ ഓൽക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ
ഇൻക്കന്നെ ഉള്ളു ഇപ്പോ കുറച്ച് വലിയ കുട്ടികള ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ മക്കളാണ് അപ്പോ ഞ്ഞി ഓല് പിന്നെ ഈ യൂനിഫോമൊക്കെ ഇട്ത്ത് വെച്ച ഓരങ്ങട്ട് മാറ്റിയിട്ട് പിന്നെ എളയച്ചി കുട്ടീനെ മേലക് വണ്ടി കയറ്റാൻ പോകുമ്പോ ഓലും ഒപ്പണ്ട് പോകും അങ്ങനെ വണ്ടി കേറിക്കാണ്ട് ഓല് പോവും കൊഴപ്പൊന്നുല്ല
ഉം ഉം
അപ്പോ പിന്നെ അങ്ങനെ ആക്കി കാണ്ട് ങ്ങട്ട് പോന്നു കാര്യങ്ങൾ നടക്കും വാണം ഇതാണ് ന്നുണ്ടങ്കിൽ അപ്പം ഇന്നന്നെ ചെയ്യും വാണന്ന് പർഞ്
അതന്നെ ഉം
എന്താന്ന
അതന്നെ പിന്നെ വേറെന്തോ ഇഞ്പ്പോ ആസ്പത്രിന്നൊക്കെ പോയി ഒയിവായി പോയിട്ട് എപ്പഴാ ആവലെ തെര്ക്കുണ്ടാവൂലല്ലോ അവ്ടെ അങ്ങനെ അവ്ടെ വല്യ തെരക്കില്ല
ഇപ്പൊ നല്ല തെര്ക്ക്ണ്ട് ഇപ്പൊ ഡോക്ടർ നല്ല
ഇവടെക്കയിന് ഭയങ്കര തെര് ണ്ടാവില്ല നടക്കാവിലും സാർലൊക്കെ
ആ ഇവടെ ഇപ്പം നല്ലതെരക്ക്ണ്ട് സി എച്ച് ല് ഇവടെ ഡോക്ടർ ഇപ്പം നല്ല ഡോ മേഘന ഡോക്ടർ
അതെ ആ പ്പം പുതിയേത് വന്നതാ
ഇല്ല ഇപ്പൊ രണ്ടു നാല് കൊല്ലെക്കെ ആയിക്ക്ണ്
അവ്ടെ പൈസ കൊറവ്ണ്ട് ലെ പർഞ്ഞെക്കാ
ആ പോകേജ് അതന്നെ
ഉം ഒമ്പതെ എണ്ണൂറാണ് സാധാ നോർ മൽ ഡെലിവറിക്ക് ഉം ആ ഇവിടെ ഇരിക്ക്ണ് ഇഞ്ഞിപ്പോ പത്തേക്കാൽന്ള്ള ടെസ്റ്റ് ച്ചും കൂടെ എട്ത്ത്ട്ട് ഫുഡ് എന്തെലും കഴിച്ചിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിക്കലാണ് മെയിൻ ടാസ്ക് അത് പിന്നെ ഒ ഡെലിവറി ആയാല് ഓല് പോവും ലേബർ റൂമ്ക്ക്
ആഹ് ഉം ഉം ആരെ പോന്ന പറഞ്ഞി ഭർത്താവോ
പിന്നെ വേറെന്താന്നിട്ട?
കൂടെ ആരാ പറഞ്ഞെ ഭർത്താവാ ഒന്നിക്കണെ അതെ ആഹ് ആ ഒന്ന് പണിക്കോയിട്ടുണ്ടാവൂലോ ല്ലെ?
ഇല്ലന്ന് വെള്ളിയാഴ്ചയല്ലേ?
ആഹ് ശരിയാ വെള്ളിയാഴ്ച്ച ഇന് ലിവാണ്
വിശേഷം ള്ളോർക്ക് ഇഞ്ഞിന്ന് വർക്ക് ഉണ്ടാവുഅ
ആഹ് അങ്ങനെ ഇണ്ടോ
ആഹ ഓര് ഫർണീ ച്ചറിന്റെല്ലേ അപ്പൊനി ഉച്ചക്ക് ശേഷണ് ലോഡ് കൊണ്ടോവേണ്
കൊണ്ടോവ്വ ആഹ് ആഹ് ഇബടെ ഇവിടെള്ള ആ ഷോപ്പ്ന്നെ യുണൈറ്റഡ് അങ്ങനത്തെ ഏതങ്കിലും ആഹ
ഇവടെ വലിയകുന്ന്
ന്റെ വീട് അവിടെനീ
ആ വലിയ കുന്നുണ്ട് എടയൂ ണ്ട് കമ്പനിയണ് അതിനിങ്ങനെ സെയിലിയ്യാണ്
ആഹ് ആഹ് ആ ഹ് ശരി
മറ്റേ എന്തപ്പോ പേരുണ്ടല്ലോ പേര് എടക്കെടക്ക് മറക്കു
ആ ആ
വേര് മർന്നക്ക്ണ് വലിയുന്ന് ഞമ്മളെ പൂ കട്ട റോട്ടിലില്ലേ ആ റോട്ടിന്ന് കേറിട്ട് കുറച്ചുങ്ങട് പോന്ന്ണ്ട് ഒരു വലിയ ഒരു ഷെഡുണ്ട് ആഹ് അതിന്ന് സാധനങ്ങളിണ്ടാക്കി ന്നിട്ട് പുറത്ത് നമ്മള് ഫർണിച്ചർ കടകളിക്ക് കൊടുക്ക്അ ഓഡർ ഇവരി പോയിെടുക്കും സൈലിയലും ഇവരി കൊണ്ടോയി കൊടുക്കും അങ്ങനെ ഉം
വാ ആഹ്
അങ്ങനെ ഓരോന്നും ചെയ്യാ അതുപോലെത്തെന്നെ പൂ ഇവിടെ ഇണ്ട് എടയൂര് ഭാഗത്തുണ്ട് രണ്ട് കമ്പനീലും വർക്കിയിന്ന്ണ്ട്
അയ് ശെരി വണ്ടി ഓടിക്കണോ?
ആ വണ്ടി ഓടിക്കണം ഓഡ്രർ കിട്ടിയാല് പിന്നെ സാധന ആയാല് അത് രാ ത്രിയാണെങ്കി രാത്രി കൊണ്ടോടക്ക പകലാണെങ്കി പകല് കൊണ്ടോട്ക്ക ആഹ് കുടിരിക്കൽ കൊണ്ടോ ആ പിന്നെ വല്യ മ്മള കടയാൾക്കൊക്കെ ഓഡർ കിട്ടിയാല്
മ്മ് മ്മ് മ്മ് സോഫക്കെ ഇണ്ടാവ്വോ
ആഹ് സോഫണ്ട്
ഇങ്ങനെ കൊറേ പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റാവോ ല്ലേ
എങ്ങനേ
അമ്മള് ഒന്നിച്ച് കേഷ് പൈസ ഇങ്ങനെ കയ്യിൽണ്ടാവൂല്ലെങ്കി ങ്ങന
ആഹ് ആഹ് കൊറചിച്ചേ അടവിനോ അങ്ങനെ പറ്റോന്ന് ഇൻക്കറില്ല ട്ടോ
ആ മ്മ് ചെറിയ സോഫ വാങ്ങണം ന്ന്ണ്ട്
അതെ ആഹ് ഇങ്ങളപ്പോ പുതിയ വീട് വെച്ചതാ
ഞാൻ പതിനൊന്ന് വർഷറ്റായിക്കുണു കൂടിരുന്നിട്ട് ഫർനീച്ചർതൊന്നു ല്ല അന്നൊന്നും പ അങ്ങനെല്ലില്ലല്ലോ കൊറവാണ് അന്നൊന്നാമത് ഫുള്ള് പണിം കഴിഞ്ഞില്ലെനി
ആഹ് ആഹ് ആഹ് ആഹ്
അന്നിവര് ഈ പണീല് കേറീട്ടില്ല ഇപ്പ ഇതിലല്ലേ കരണ്ടിന്റെ
ആഹ് ആഹ്
ലൈൻമേന
ഉം
അപ്പോ അപ്പൊ ചെറിയ രീതില് ഇങ്ങട് ഇരുന്നതാ.
അയ് ശെരി ആഹ് ആഹ്.
അതിൽ കുറെ ആളും എളച്ചികളൊക്കെ ഇണ്ടായപ്പോ പിന്നെ
ഞങ്ങക്കും അങ്ങനെത്തന്നെ ഇപ്പം വീട്ടിൽ ഒരുപാട് ആള്ണ്ട് ഞങ്ങള് ഒന്നും നോക്കിട്ടില്ല.
ആ അപ്പൊ നമ്മള് അധികം ബുദ്ധിമുട്ടിക്കാതെ മക്കളൊക്കെ ചെറുതാകുമ്പോ തന്നെ പോന്നേക്ണു. മോള് പ്പോ പ്ലസ് ടു ആയില്ലേ. ഓള് ഒന്നാം ക്ലാസ്സിലെ
ഇതിന്റെ ഇടങ്ങറ് അറിയണം എന്താ ഇടങ്ങേറ് അറിയൊ?
ആ അതന്നെ നമ്മള് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടാൻ പറ്റണേ.
അഡ്ജസ്റ്റ് ചെയ്ത് ആണുങ്ങളും പെണ്ണുങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണം കുട്ടികൾ വികൃതി കാട്ടണതും ഒക്കെ
ആ
ഇത് റിസ്കാ. ന്നാ ശെരി. അല്ല വേറെന്താ ഞാന് വിളിക്കണ്ട്ട്ടോ? ആ
എല്ലാ കാര്യവും ശ്രദ്ധിക്കണം കുട്ടിയോളെ നോക്കണം നമ്മള് എടുത്ത് ഒന്നും പറയാതെ നമ്മള് ഇങ്ങട്, ഞാൻ അതാ പറഞ്ഞതന്ന് ഒരോട് ഇപ്പൊ നല്ല പോലെയാണ് വെർത ഓരോ പ്രശ്നം ഒന്നുണ്ടാവണ നമ്മ എങ്ങനെലും ഉള്ള പണിയത്ര കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെ വീട്ട് നിക്കാണ് ഇപ്പൊ ഫുള്ളും മോളക്കൊക്കെ എടുത്ത് ചെറിയതാനു
ശരിന്നാ ഞാൻ വിളിക്കട്ടോ ഇപ്പോ വിളിക്കാം.
ആ ആ ആയിക്കോട്ടെ.
മം